ഓ കേക്കുന്നുണ്ടോ ആ ശരി വെ നേരത്തെനെന്നാ വിശേഷങ്ങളൊക്കെ കഴിക്കാനൊക്
ന ഗുന്നേര ആപ് ക്കെ റെഡി ആയി ഇന്നിപ്പോ ഓർഡർ ചെയ്തക്കാണ്
ആഹ് ആഹ് ആഹ് ഹഹ ഓർഡറിലാണോ ആ വേണം ആ അതൊക്കെ സന്തോഷമാണ് പിന്നെ നമ്മക്ക് എപ്പഴും പറ്റത്തില്ല അല്ലെങ്കിൽ ചെയ്യാറുവില്ല
ആ അപ്പം പറ്റത്തില്ല ചെയ്യാറുവില്ല പിന്നിപ്പോ അങ്ങനെരു സാഹചര്യം വന്ന അപ്പൊ അങ്ങനെ എത് നമ്മക്ക് അതൊന്നിപ്പ ഞമ്മക്ക് ഉണ്ടാക്കാൻ ക കയ്യാതെ സാധനവാണ് ശവയാക്ക ശവായ ഉം
ആ അല്ല അത് കൊഴപ്പമില്ല നമ്മള് നമ്മടെ പിള്ളേർക്ക് വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരിത് ചെയ്യണമല്ലോ
ആ അതെ നമ്മള് അവർക്ക് വേണ്ടി നമ്മള് ചെയ്ത് കൊടുക്കണ്ടേ
അതെ അതെ നമ്മള് ചെയ്യാ അതെ അതെ അതെ അതെ സാധിക്കുന്നത് നമ്മളെ കൊണ്ട്
അതെ അപ്പൊന്നങ്ങനെയാണ് ഫുഡ്
അപ്പം മ്അ ഒത്തിരി പൈസ ആകുവോ മേടിക്കുമ്പഴ്‌ തേക്കും
ഉം പൈസാവും നമ്മള് ഓർഡർ ആവുമ്പോ അതിനനുസരിച്ച് പൈ ആ പിന്നെ ഇപ്പോ നോക്കിട്ട് കാര്യല്ലല്ലേ ല്ലല്ലോ
ആ അതെ അതെ നമ്മളെ ഞാന് ഏ ഒ ങ്ങനെയൊക്കെ നോക്കുവായിരുന്നു നോക്കൂന്നല്ല ഇപ്പഴും നോക്കും പിന്നെ ആ മേടിക്കണം തോന്നുന്നു സാധനം നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തതാണെങ്കിൽ നമ്മള് തന്നെ മേടിച്ച് കൊടുക്കണോല്ലോ പുറത്തുന്ന് പ ല്ല വേറൊരു വീട്ടി പോയിട്ട് നമ്മള് കൊതി പറയുന്നലും നല്ലതല്ലേ നമ്മുടെ നമ്മള് മേടിച്ചു കൊടുത്ത് ആഹ്
ആ അതെ നമ്മള് നമ്മള മക്കക്ക് അവര് പൊമ്പ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ കുറച്ചൊക്കെ
അതെ അതെ ഹ അപ്പൊ പിന്നെ ആ പിന്നെ ആഹ്
പിന്നെ നമ്മളെപ്പോഴും പോയി കഴിക്കണ ആൾ ങ്ങള് എല്ല
ആ അതെ അതെ നമ്മൾ ഇവിടെയതെന്നെ നമ്മള് എല്ലാം തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലും എല്ലാ ചെയ്യുന്നത് അപ്പൊ പിന്നെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ എപ്പോഴും നിത്യേന ഇങ്ങനെ കെമിക്കലുകളും പോലെയുള്ള മ
ചേനെ കഴിക്കുമ്പോ മ മക്കൾ ക്ക് അൾസർ പിന്നെ ഗ്യാ ഒക്കെ എല്ലാ പ്രശ്നവും ഉണ്ടാവും
അതെ അതെ അതെ അതെ അതിനൊന്നും നമ്മൾ എടാ ഭാഗത്തുന്നില്ല ഇവിടെയാണേലും അതെ അതെ ചെറുപ്പത്തിലേ ഉണ്ട് ഇപ്പൊ എല്ലാ മക്കക്കും അസുഖങ്ങളും കൊണ്ടാണ് അവര് ജനിക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും പൂർത്തിയാവുകയും ചെയ്യും
ഉം അതെ നമ്മള് അസുഖം വരുത്തി വരുത്തി വെക്കാണ് അങ്ങനെ ഒക്കെ ഭക്ഷണം കഴിച്ചു ഹോട്ടലത്തെ പുറത്ത് ഭക്ഷണൊക്കെ കഴിച്ച് നമ്മളാണ് പിന്നെ വരുത്തി വെക്കുന്നത് ഉം അല്ല സ്വന്തം ആരോഗ്യത്തെ നോക്കാതെ പിന്നെ ആരുപ്പോ അതൊന്ന് മനസ്സിലാ കുന്നില്ല
ഉം ആരും മനസ്സിലാക്കുന്നുല്ല നമ്മള് മനസ്സിലാക്കുന്നെ മനസ്സിലാ ഈ ഒരു കാര്യത്തിനോട് പ്രതികരിക്കുന്നു ഇല്ല അത് അസുഖത്തെ ഇന്നതിന്റെ ആ മരുന്ന് മേടിക്കുന്നു കൊടുക്കുന്നു പിന്നെയും അവര് അതേ രീതി തന്നെ പിന്തുടരു
ആ അതെ ഇനിപ്പോ എന്തേലും ആയാ തന്നെ ഡോക്ടർമാര് ചോദിക്കു നിങ്ങള് പിന്നെ പുറത്തത്തെ ഭക്ഷണം കഴി കൊടുക്കാറുണ്ടോന്നൊ
ഹ ആദ്യമേ തന്നെ അവരതാണ് ചോദിക്കുന്നത് നിങ്ങള് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ആണോ അതോ പുറ റത്ത്ന്നാണോ ജ്യൂസൊക്കെ ആണേലും നമ്മളെന്തോരാ കാണണത് പായ്ക്കറ്റ് വരുന്ന ജ്യൂസുകളില് ആഹ് ഈ ഓ ഓങ്ങനെ ഒഴിച്ച് എടുത്ത് കഴിയുമ്പോ അതി ന്റെ ഉള്ളില് കണ്ടോ
ആ അതെ
ആ ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു തുണിയിലേക്ക് ജ്യൂസ് ഒഴിച്ച് ച്ച് കഴിയുമ്പോ അതിനകത്തു നിന്നും പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്നെന്നും പറഞ്ഞ് പിന്നെ മക്കളല്ലേ ജ്യൂസ് ചോയിക്കുമ്പോ അതുങ്ങക്ക് കണ്ണ് നെറ
ഇവിടെ അങ്ങാടീന്ന് കഴിച്ചു കൊടുക്കും നമ്മള് വാങ്ങി കൊടുക്കും
ആഹ് അതന്നെയാ അന്നേരം അങ്ങനെ ആഹ് ഉപയോഗങ്ങളുണ്ടെി ഇവിടെയാണേലീ ചൂടുണ്ടായ സമയത്തൊക്കെ പിള്ളേരങ്ങനെയൊക്കെ പറയുന്ന സമയത്തൊക്കെ താങ്ക്യൂ മേടിച്ചിട്ട് കല ക്കി നമ്മടെ വെള്ളം അത് പൊടി നല്ലതാന്നല്ല എങ്കിലും നമ്മളാ ഒരു അം അമ്പത് ശതമാനം നമുക്ക് കൊറഞ്ഞു കിട്ടൂല്ലോ
അതെ
ആ നമ്മടെ വെള്ളോം നമ്മള് കലക്കുന്നതും നമ്മള് ചെയ്യുവേം നമ്മള് മധുരവാണേലും നമ്മള് ഒരുപാട് നമ്മുടെ ഈ ഫ്രൂട്ടി പോലുള്ള ജ്യൂസിലൊക്കെ ഒത്തിരി മധുരവല്ലേ
ആഹ് അതെ ഇന്നാള് ദേ ഇതേപോലെ എൻ്റെ മകൾക്ക് പിന്നെ നമ്മള് ഈ വെള്ളണ്ടല്ലോ ടിലോന്റങ്ങനത്തെ വെള്ളം വാങ്ങി കൊടു ത്തു അത് പിറ്റ് പിറ്റേ ദിവസം തന്നെ അവൾക്ക് ഭയങ്കരായിട്ടൊരു ശബ്ദത്തിലൊരു കൊ ചുമ ഇങ്ങട്ട് വന്നു മനസ്സിലായത് അത് തായിരിക്കും അത് പോലെ അപ്പോ അങ്ങനെ ടോൺസിലസ് ചുമ ഒക്കെ അതുകൊണ്ട് ഉണ്ടാവും
നമ്മടെ
പനി ഉണ്ടായിരുന്നു കടുത്ത പനിയെന്ന് പറഞ്ഞാ ഞാൻ പേടിച്ചു പോയി പനി
ഉം നമ്മൾടെ ആഹ് ഭക്ഷണത്തിലോ ഉള്ള ഒ രു ആ അതായത് നമ്മൾടെ വീ ടുകളില് ഒണ്ടാവുന്ന വെള്ളത്തിന്റെയെക്കെ ഒരു അളവിനേക്കാലും ആഹ് അതിന്റെ ഒ പത്ത് മടങ്ങു അണുക്കള് ഈ പാൽകിറ്റുങ്ങളിൽ - വരുന്ന വെള്ളങ്ങളിലും കു -
ആഹ് അത് എന്ത് വെള്ളം വാ നമ്മുക്ക് അറിയില്ലല്ലോ എവിടെ- ഇവിടെന്ന് വരുന്ന വെള്ളാന്നൊന്നും നമുക്കറിയില്ല
അത് തന്നെ അപ്പൊ അങ്ങനെയാണ് കൂടുതല് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് മാഗി നമ്മള് ഈ കടലമിഠായികളൊക്കെ ഇണ്ടാക്കുന്ന സാധ- സാധനങ്ങളൊക്കെ ഇപ്പ നമ്മള് പൊറത്ത് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയളിൽ കൂടെ നമുക്ക് ഒ - ഒത്തിരി ഉപകാരവും ഉണ്ട് ഉപദ്രവം ഉണ്
ആഹ് അതെ
ഏ എന്നാൽ പോലും ഏഹ് പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു ഒരുപാട് നമ്മുടെ ഉണക്കമീൻ കണ്ടോ എല്ലാവരും ഉണക്കമീൻ എല്ലാവരും ഉപയോഗി ക്കുന്നതാണ് ശരിയാണ് എല്ലാവർക് ക്കും തന്നെ അത് അത് അതായ നമ്മള് പറഞ്ഞ നമ്മൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നാ പോലും അതൊക്കെ ചീത്തയായ സ്ഥലത് ത്തിട്ടാണ് ഉണങ്ങുന്നതെന്നും പച്ചയായ മീൻ പുറത്തിട്ട് കഴിയുമ്പോ കേറ്റി വെച്ച് കഴിയുമ്പോ പുഴു പിടി ക്കുന്നന്നും അതിനെ പുഴുവിനെ കൊല്ലാൻ വേണ്ടിട്ട് ഇവര് അതിന്റെ പുറത്ത് കൂടെ മര്ന്നിടുന്നെന്നും
ആ അതെ നമ്മള് ഉണക്കമീനൊക്കെ വിശ്വസിച്ച് കഴിക്കുന്നുണ്ട് അതൊക്കെ എന്നാ പിന്നെ ഇതിലൊക്കെ കണ്ടാക്കണ്ടില്ലേ ഓരോ പിന്നെ ഇതൊക്കെ ആക വൃത്തികേടും ഉം
ഈ മീന്റെ പുറത്തുണ്ടാവുന്ന പുഴുനെ ഇടാമേ ണ്ടിട്ട് ഇവര് അടിക്കുന്ന വെഷം അത് ത ഈപ്പം രണ്ടോണക്കോണങ്ങുമ്പം ഈ മീൻ മാത്രം പെറുക്കിയെടുതിട്ട് പുഴുനെ കളഞ്ഞെ ഈ വെഷം ഉൾപ്പെടെയ നമ്മ
ആഹ് അതെ അതെ
അതിന്റെ കൂട്ടത്തില് ഇതിന്റെ കൂടെ ഈ മീന്റെ കൂട്ടത്തില് പല സാധനങ്ങളും വേറെ ഈ ആയിട്ടും ഒക്കെ ചത്തതും ഒണങ്ങിതും ഒ
ആ അതെ എലി മൂത്രോഴിക്കുന്നതും എല്ലാം ഉണ്ടാവും മ് ഇവിടെ അവരുടെ കാഷ്ട്ട അവരുടെ കാഷ്ടം ഇതൊക്കെ ഉണ്ടാവും
ആഹ് നമുക്ക് അപ്പൊ അതൊക്കെ ഒരുപാട് അസുഖങ്ങള്. തരുന്നു മക്കക്കാണേലും ഇപ്പൊ നമ്മ ക്കേന്ന് പറഞ്ഞാൽ ഇതിപ്പൊ ഒരു ആഹ് വല്യധികം ആഹ് ഇല്ലെങ്കിലും ഒരു അമ്പത് ശതമാനം ഒരമ്പത് ശതമാനവും. ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇതുകൊണ്ട് അസുഖങ്ങളാണ്, പക്ഷെ ചെറിയ ചെറിയ മക്കൾക്ക് ഇത് കൊടുക്കുമ്പോ പെട്ടെന്ന് അവർക്ക് വയറ്റിളക്കം ഛർദി ഒഴിച്ചില്. പ്രശ്നങ്ങള് ഒണ്ടാവും അതുപോലെ ബ്ലഡില്. കൗണ്ട് കൂടുക. ആ പ കൗണ്ട് കൂടിയിട്ട് പെട്ടെന്ന് ചൂട് പിടിച്ച് പനി ഉണ്ടാവുക അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഒണ്ടാവുന്നുണ്ട് എന്നും പറഞ്ഞ് നമു ക്കിപ്പ വീട്ടിലെ ഭ ഭക്ഷണം കൊണ്ട് മാത്രം അ കഴിയാൻ പറ്റത്തൂല്ല
അതെ നമ്മള് കൊറെ ഹെൽത്തിയായ ഭക്ഷണും ഇതൊക്കെ കഴിക്കാ ഹെൽത്തിയായിട്ടു വേണം കഴിക്കണം അത് മക്കള് കഴിക്കൂല്ല
നമ്മളെ വീട്ടില് ഇപ്പ ചേന ചേമ്പ് കാച്ചില് കപ്പ ചക്ക ചക്കയൊക്കെ ഏത് വിധേന കിട്ടിയാലും അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കൊറെ കൊത്തി അടത്തി വായില് കൊടുക്ക അതൊക്കെ ഇപ്പ നമ്മളെ കൊണ്ട് നോർമലി പ റ്റത്തൊള്ളൂ
തെ ആ പിന്നെ മക്കക്ക് പിന്നെ മുരിങ്ങേന്റെ ഇല അതൊക്കെ കഴിക്കണം ഇന്നാ തന്നെ മക്കക്ക് കാൽസ്യായാലും കാഴ്ചായാലും ഒക്കെ ഇണ്ടാവും
ആ അതെ അതെ ചക്കയാണേല് ഇപ്പൊ ചക്കക്കുരു ചക്കക്കുരു ഒക്കെ ആണേലും കിട്ടുന്ന സമയത്ത് ഒരു തോരൻ വെക്കാം ആ അതെ പക്ഷെ നമ്മടെ മക്കക്ക് പറ്റൂല നമ്മടെ മക്കക്ക് ചക്കയോ ച ക്ക കുരുവോ അല്ല ചീര തോരനോ ചീരയില ഇട്ട് കറി വെച്ചാലോ ചക്കക്കുരു മാങ്ങായും കറി വെ
ആഹ് ഇവിടെ മകൾക്ക് മക്കക്ക് ച ക്ക നല്ല ഇഷ്ടാട്ടോ
ആ ഇവിടെ കപ്പയും അങ്ങനെ ഇഷ്ട വാണെങ്കിലും ഇവർക്ക് പ്രധാനമായിട്ട്
ആഹ് പിന്ന ഭൂരിഭാഗം മ ആൾക്കാർക്കും ഇഷ് ട്ടും കൊറവായിരിക്കും
അതെ അതെ അ പോകെ പിന്നീട് ആന്ന് വെച്ച് ആഹ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ ഇപ്പ പച്ചമീനാന്ന് പറഞ്ഞാലും വിശ്വസിച്ചു നമുക്ക് ഒത്തിരി കൊടുക്കാൻ പറ്റു റ്റൂലന്നേ ഇതിനകത്ത് ഒത്തിരി ഒത്തിരി ഉം പിന്നെ എല്ലാ ശെരിയാ
പിന്നെ അങ്ങനെയൊക്കെ അമ്മള് അമ്മള് നട്ടുണ്ടാക്കിയാല് അത് വേറെ ഗുണമാണ് അല്ലാ അല്ലാത്തതൊക്കെ വിഷട്ടതും തൊക്കെ ആയിരിക്കും
അതെ അതെ അതെ അതെ അതിപ്പം ഇപ്പതന്നെ കാണി ണ്ട് ഈ ബീട്രൂട്ട് ബീട്രൂട്ടിന്റെ ഇപ്പം അതാണ് നമ്മള് ഇപ്പം ഒരുപാട് വീഡിയോകളിലും കാര്യങ്ങളിലും എല്ലാം തന്നെ നമ്മള് ഒത്തിരി കാണുന്നുണ്ട് ബീട്രൂട്ട് ഉപയോഗം ബീട്രൂട്ടിന്റെ ഉപയോഗം ആൾക്കാരില് ബ്ലഡ് ഉണ്ടാവാനോ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് കൂടുന്നുന്നത് അനുസരിച്ച് ഇതിന്റെ ഉല്പാദനം കൂടാനും നാശം ഉണ്ടാവാതിരിക്കാനും
ആ അതെ ഉം ഇന്നാള്പ്പാരോ ആ ആ പിന്നെ ഒരാളെന്നോട് പറഞ്ഞു വീ ട്രൂട്ട് നമ്മള് പിന്നെ അരി അര വെള്ളപ്പംഒക്കെ ഉണ്ടാക്കുമ്പോ ഇഡ്ഡലിയൊക്കെ ഇണ്ടാക്കൂലേ അതിന്റെ കൂടെ നമ്മള് അരി അരിയില് അരച്ചാണ്ട് അര ചാട്ട് അത് പിന്നെ ഇഡലി വെള്ളപ്പം അങ്ങനത്തെ ചാന്ത് അര അരച്ചാട്ട് ഞമ്മളെ അയ്ക്ക് കൂട്ട കളറിന് ന അമ അ അതങ്ങനെ അതിന്റെ ചുയ അതിന്റെ ചുവയ് ചിലർക്ക് ഇഷ്ടണ്ടാവൂല്ലല്ലോ ഇതാ ടേസ്റ്റ് ഇഷ്ടണ്ടാവില്ല അപ്പൊ ഇത് ഇങ്ങനെ ആവുമ്പോ ഇത് ടേസ്റ്റ് നല്ല ഉഷാറാവുന്നു നല്ല ടേസ്റ്റാണ് കാരണം ഉം അതിന്റെ നല്ലൊരു കളറും കിട്ടും
ഉം അതെ അതെ നമുക്കിപ്പം അതിപ്പം പലരും തന്നെ പല ഇപ്പ ഈ ചെറിയ ചോറുകൾക്കൊക്കെ ആണെങ്കിൽ എസൻസുകൾ ഒഴിവാക്കിയിട്ട് ഈ ബീറ്റ്റൂട്ട് അരിഞ്ഞ് അതിന്റെ ചാറ് ഒഴിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മള് ഇവിടെയൊക്കെയാണേലും പിള്ളേർക്കൊരു കളറിന് വേണ്ടിട്ട് ദോശ
ആ നല്ലൊരു കളർഫുൾ നല്ലൊരു താ ഇത് ഇണ്ടാവും
ആ ഉണ്ടാവുണ്ടാവും പക്ഷേല് ഈ വീ ബീറ്റ്‌റൂട്ടിന്റെ ഉപയോഗങ്ങൾ പലതായിട്ട് കൂടുന്നുണ്ട് ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് ചോര ആ അപ്പം ബീറ്റ്റൂട്ടിൽ കൂടുതൽ പറയാ ന്നുണ്ട് അതിന്റെ ഒരു കളർ വെച്ചിട്ട് കൂടുതല് അപ്പൊ അതിന്റെ നാശം കൃഷിക്ക് വരാതിരിക്ക ക്കാൻ വേണ്ടിട്ട് ഇവർക്ക് ഉപയോഗം കൂടാൻ വേണ്ടിട്ട് ഇത് ഏ പിന്നെ ഒത്തിരി വളം മരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്
ആഹ് അത് നല്ല ആശ്യം അത് നല്ല സാധനം നമ്മുക്ക് കയ്യൊക്കെ എടുത്ത ന്ന അറിയില്ല ഇതിന്റെ എത്രത്തോളം നമുക്ക് ആ ബ്ലഡ് ഉണ്ടാവാനുള്ള ഇത്ണ്ട്ന്ന് നല്ലൊരു കളറ ആ നല്ലൊരു കളറാണല്ലോ അതേപോലെ തന്നെ ന കാര അതൊക്കെ നമുക്ക് രക്തം ഉണ്ടാവാന് പിന്നെ രാഗിപ്പൊടി അതൊക്കെ രക്തം ണ്ടാവാനും ഇതൊക്കെ നമുക്ക് നല്ല രക്‌തോട്ടം ഉണ്ടാവാനൊക്കെ നല്ലതാണല്ലോ ഓക്കെ